ഹലോ വലൈകുസ്സ സ്സലാം
എന്താ ർത്താനം ഓ കേക്ണ്ട് കേക്ണ്ട്
എന്താ വിശേഷം
ഏ സുഖം നല്ലതാ
ഉം ഉം ഉം ഇവിടെ നല്ല വിശേഷം
ആഹ്
ഉം ചായ കുടിച്ചില്ല ചായ കുടിക്കണം ചായ കുടി ക്ക്യാറായി വരുന്നതേ ഒള്ളൂ അഞ്ചു മണിയൊക്കെ കഴിയും ഹു ഹും അഞ്ചുമണിയൊക്കെ കഴിയും
ഏഹ്
ഉം
ചായക്ക് കടി ഇണ്ടാക്കലാണോ അതോ വാങ്ങിയാണ്ടോ ക്യാണോ
വാങ്ങി വെക്കും പിന്നെ എടക്ക് എപ്പോഴെങ്കിലോക്കെ എത്തക്കാ പുളി അങ്ങനെ എന്തെങ്കിലു ഒക്കെ ഉണ്ടാക്കും
ഹം ആഹ്
ആ അങ്ങനെ കൂടുതലിപ്പം ഉണ്ടാക്കാറില്ല എന്തോ
സുഖിയന് പർഞ്ഞാ
ആഹ് അതെ അതെ ചെറുപയറോണ്ട്
അത് ചെറുപ്പയർ എന്താ കാട്ടല് വേ കുറഞ്ഞ വെളത്തില് വേവിച്ചല്ലേ
ആഹ് ചെറുപയർ വേവിക്കും
ക്കാ
വേവിച്ചിട്ട് അത് ശർക്കര പാനി ഉണ്ടാക്കും
ആഹ്
അതിനത്തേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ശർക്കര പാനിയും തേങ്ങായും
ആഹ്
നന്നായിട്ട് മിക്സ് ചെയ്യും എന്നിട്ട് ഉര് ട്ടി അത് മിക്സ യ്യും പറഞ്ഞാൽ വെള്ളം പോലല്ല നല്ല ഉരുട്ടിയെടുക്കാൻ പാകത്തിന്
ആഹ് ആഹ്
അത് കഴിഞ്ഞിട്ട് പിന്നെ മാവ് എ മൈദാമാവ് കലക്കിയിട്ട് അതില് ഡിപ്പ് ചെയ്ത് എടുത്ത് എണ്ണക്കകത്തിട്ട് പൊരിചെടുക്കും ഉം ആ അതെ അതെ അകം ചെറുപയർ നമുക്ക് വെ അതാണല്ലോ ഇരിക്കുന്നേ
ആ ആ പിന്നെ അപ്പം ഈ മൈദമാവ്ക്കത്തൊക്കെ ഇടലണ്ട്. മൈദ മാവ് ക്എന്തോകെ വേൽ ഡേ
അതിലേക്ക് എള്ള്ഉണ്ടെങ്കി എള്ളിടും. ആ അല്ലെ തില് പ്രത്യേശ് ശകലം ഉപ്പും ശകലം പഞ്ചസാരയും, ആ ഒരു ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാ ത്രം
ആ അശർക്കര പാനി പാരണോ
ശർക്ക ആഹ നല്ല പോലെ ആവണം ആ എന്നിട്ട് അതിന ആ വെള്ള വെള്ളം ഒട്ടും ഇല്ലാതെ വെള്ളം ഒട്ടും ഇല്ലാതെ വേണം വേവിച്ചു എടുക്കാനായിട്ട്
അനങ്ങനല്ല വള്ളം നമ്മുക്ക് കൊറച്ചു പാറണ്ടേ വേകണെങ്കി കൊറച്ചു പാറണ്ടേ
അതാ പറഞ്ഞ അത് നല്ലപോലെ ആയി കഴിഞ്ഞിട്ട് ഈ ശർക്കരപ്പാനിക്ക അകത്തിട്ട് അടുപ്പത്ത് വെച്ച് നല്ല പോലെ ഇളക്കി ഇളക്കി ഇളക്കി വെള്ളം
ആ വറ്റിച്ചിട്ടുണ്ടല്ലേ ആഹ ആഹ ആഹ ഞാൻ അങ്ങനെ ഇണ്ടാക്കി നോക്കിട്ടില്ല. അങ്ങനെ കേകണ് അല്ലതെ
അതല്ലേ ഞാൻ ഇടക്ക് ഉണ്ടാക്കാറുണ്ട് ഇവിടെ ഇഷ് ട്ടോനെ പിള്ളേർക്കെ
ആഹ
നിപ്പ കുറച്ചായി ഉണ്ടാക്കിട്ട് ഇപ്പോ അങ്ങനെ അന്നൊച്ച ഒരു കണക്കിന് നഷ്‌ടമാണ് നമ്മള് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മള് ഇപ്പോരു നാലെണ്ണം കടേന്ന് മേടിച്ചാ ചാല്
ഉം
അയ് അയ് നാല്പത് ഇപ്പം ഇപ്പം വില കൂടി പതിനഞ്ചിരൂപാ വെച്ച് ഒരണ്ണത്തിനായി എങ്കിപോലും നമ്മളി എണ്ണയ് ഗ്യാസ് അതിൻ്റെക്ക വിലവെച്ചു നോക്കുമ്പോ തന്നെ കടയിന്ന് മേടിക്കുന്നത് തന്നയാണ് ലാഭം
ലാ ലാഭ അതാണ് പശെ പെരെന്ന് അവിടെന്ന് കൊണ്ടുരു നല്ലത് സാധനിപ്പോ
അതെ അതെ അതെ ആ വീട്ടിൽ തന്നെ ഇണ്ടാക്കുന്നയാണ് ഞാൻ പിന്നെ ഇത്രോം മെനകേടല്ലേ ഓർത്ത് പിന്നെ ഇപ്പോ ഞാൻ ഉണ്ടാകാറില്ല നേരത്തെക്കെ ഉണ്ടാക്കുവായിരുന്നു ഇപ്പം എല്ലാത്തിനും വില കൂടിയില്ലേ ഗ്യാസിൻ്റെ വില പയ ഗ്യാസ് കി കിട്ടാനില്ല വില പിന്നെയും കൊണ്ട കിട്ടാനില്ലന്നുള്ളതാണ്
ആഹ
ഇതെക്കെ ഇണ്ടാക്കി എടുകണമെങ്കിൽ കുറച്ച് സമയമെടു ഇനിപ്പം മോള് ചെറുതാ ചെറിയ മോളാ രണ്ട് വയസ
ഉം സാധനം ഉണ്ടാകാണെങ്കിൽ ഇപ്പതന്നെ എല്ലാം സലം രാവിലെ തന്നെ ഇണ്ടാക്കി ഒക്കെ അടുപ്പ തന്നെ ആഹ
ഉം ആഹ അടുപ്പില്ല അടുപ്പൊണ്ട് പക്ഷെ കത്തിക്കുന്നില്ല ആ വിറവില്ല ഉം അതുകൊണ്ട് ഗ്യാസ് തന്നെയാ ഉം
ഇവിടൊങ്ങ ഉണ്ടാക്കല്ലത അതും കടികൾക കമ്മിയാ കടിച്ച അന്റെ കള ഇണ്ടാക്കല് ഉ പിന്നെ ചക്കന് ചക്ക കാല ചക്കന കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കും
ആഹാ ആ് ഇവിടെ ചക്കെ ആഹ
ചക്ക മൈദക്ക് ആഹ ഇത്ാുപൊടിടും അല്ലെങ്ക മൈതപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പു പൊടി എന്തെങ്കില്ക്കുണ്ടാകും മൂത്ത ചക്കക്കെ മ ഇരുട്ടാരിക്ക
ആഹ് ആഹ് ആഹാ മറ്റേ എമേനാ
ആ എന്നിട്ട്ത് പുറത്തേക്ക് എടുത്തിട്ട് എന്നന്നട്ടണ്ട പഞ്ചസാര മാത്രം ഇട്ടാൽ മതി. ം കുറഞ്ഞൊരുപ്പും എന്നിട്ട് ഈ മൈ ഇനി ത്തിരിഈ ആട്ടപ്പൊടിട്ട് കൂട്ടി കൊഴയ്ക്കല്ലോടങ് നല്ലോണം മിക്സ് ആക്കുക
ഉം
എന്നിട്ട് അഞ്ചിരുപത് റസ്റ്റ് വെക്കണോങ്കി വെക്കുക ഇല്ലെങ്കിൽ കുറച്ച് നേരം നിന്നോണ്ട് ഒന്നരു കൊഴച്ചുകാണ്ടയ്ക്ക് ചെറിയ ഉരുളയാക്കിയാണ്ട് ഇട്ടാ മതി
ഉം ഉം ഉം ഉം ഉം
ഉ അങ്ങനെ തന്നെ പൊരിച്ചെടുക്കാം ഉ നല്ലാ രസുണ്ടാവും ശക്തി താര നല്ലതാ ആഹ് ചക്ക കാലംവന്നാ ഞാൻ അധികം അതാ ഉണ്ടാക്കല്
ആഹഹാ
ഇന്നലെ എന്റെ മോന്റെ കോളേജിൽ പോയപ്പോൾ കുറച്ചുണ്ടാക്കി കൊടുത്തയച്ചു
ഉം ഹം
അങ്ങനെ കൊടുത്തേ അപ്പചക്കാ എന്താ പയ്യാ വല്യ പെരേന്ന് ഒക്കെ തരുമ്പള് അനക്ക്ഉണ്ടാക്കും ബോ പഴം ചക്കയാഏറ്റവും നല്ലത് പഴംചക്കയോടാണ് ഏറ്റവും രസം ഉണ്ടാവുക ഉ ഉ വരിക്ക ചക്കെ ടെ അത്ര വേവ് വർത്താലും ആര് പ്പാണല്ലോ കൊയ്പ്പ പ്പൊന്നൂല്ല മ വരിക്ക ചക്കയാലും കൊയപ്പൊന്നൂല്ല അ അട് മിക്സിലിട്ട് അടിച്ചാ മതി അടിച്ചാ പിന്നെ അത് അരയല്ലോ
ആ ആ
എന്താക്കിക്കേല്ല
ഉം മ് മ് പിന്നെ മഴയുണ്ടോ
ഇല്ലേ മഴ ഇന്ന് ന്നും ഉണ്ടായില്ല
ഉം ഇവിടെ അതെ രണ്ടു ദിവസായിട്ട് മഴയില്ല വെയിലായിരുന്നു മ്
ട്ടില്ല അയിനെ കരണ്ടില്ല ങ്ങളെ ലെയിൻ വെട്ടാനുണ്ടായിട്ടെ കരണ്ടില്ലായിരുന്നു തിരുമ്പാനുള്ള ത് ഇന്നലെ വാഷിംഗ് മെഷീനിൽ ഇട്ടേച്ച് ഇന്നലെ തിരുമ്പിട്ടില്ല
ആ ആ ആ കറണ്ട് പോയതോണ്ട്
ഉം ഉം
ഉം ഇവിടെ അതെ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം അടുപ്പിച്ചില്ലായിരുന്നു അന്നാ ഭയങ്കര മഴയും കാറ്റും കൊതു ഉള്ളപ്പോഴേ രണ്ടു ദിവസം അടുപ്പിച്ചു കരണ്ടില്ലാതെ ഇല്ലാലേ ആ ഇവിടെ ഒരു മൂന്നാലഞ്ചു ദിവസം മുന്നേ ഭയങ്കര കാറ്റും മഴയുമായിരുന്നു കറണ്ട് പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാ വന്നേ ന്ന വെള്ളമില്ലാതെ വല്ല്യ ബുദ്ധിമുടട്ടി നമുക്ക് കൊയൽക്കെണറാണേ അപ്പൊ വെള്ളം അടിച്ചിട്ട് രണ്ടു ദിവസത്തെ മ്മ് അഞ്ഞൂറിന്റെ ജാറായിരിക്കുന്നേ
ഹും
പിറ്റേ ദിവസ ആയപ്പോ തന്നെ അത് കഴിഞ്ഞു പിന്നെ അതിന്റെ പിറ്റേന്നാ കരണ്ട് വര വരുന്നത്
ഉം നേരത്തെ വെള്ളത്തിന് എന്താ ചെയ്തത്
അപ്പുറത്തെ വീട്ടീന്ന് എ വെള്ളം എടുത്തു അപ്പുറത്തെ വീട്ടില് അവര് വല്ല്യ ജാറ വെച്ചിരിക്കുന്നേ അവിടുന്ന് ഓസിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് എടുത്തു
ആ അപ്പൊ ഓല്ക്ക് കയിണ്ടാവൂലെ കുലെ
ഇല്ല അവർക്ക് കഴിഞ്ഞില്ല അവരുടെ അവർക്ക് വീട്ടില് വലിയ ഉപയോഗംമല്ല അവിടെ ഒരു അച്നും അമ്മയും മാത്രേ ഉള്ളൂ അവർ പിള്ളോരൊന്നുമ ഇല്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് പ്രായമുള്ളവരണേ അവർക്ക് വെള്ളത്തിന് വലിയ ഉപയോഗം ഇല്ലാത്ത കൊണ്ട് അവർക്ക് മൂന്നാലും ദിവസൊക്കെ കിടക്കും
ആ ആ ആ അപ്പൊ എത്രേണ്ടതാണത് അഞ്ഞൂ ആയിരത്തിന്റോ ആ ശരി അപ്പൊ കഴിഞ്ഞിട്ട വരും പിന്നെ മോട്ടർ ഉണ്ടാവുള്ളു അല്ലേ
ആ അതെ അതേ ഉള്ളൂ
പിന്നെ വെള്ളം ഇല്ലാത്ത കൊണ്ട് നമ്മൾ അത് കെരുതി കാണ്ട് വെള്ളം എടുക്കുകയുള്ളൂ ഏറെടുക്കൂല്ല വള്ളം ഇല്ലല്ലാം ഉണ്ടെങ്കി പിന്നെമ്മ അതൃ ശ്രദ്ധിച്ചു
ശ്രദ്ധിക്ക ആ അതെ അതെ ഞാനാണെങ്കിലും അല്ലാതെ നമുക്ക് ടാപ്പ് തുറന്നു വിട്ട് പാത്രം കഴുകും വെള്ളം ഇല്ലാതെ ക്കെയാണെങ്കിൽ പാത്രത്തിൽ പിടിച്ചുവെച്ച്ട്ട് കഴുകും. അതിനുശേഷം പിള്ളേർ ഉള്ളതു കൊണ്ട് നമുക്ക് വെള്ളം ബാത്റൂമിൽ അത്യാവശ്യല്ലേ ങ്ങള എപ്പോഴും കൈ കഴുകാനും അതിനോ ഇതിനോ കേയറുമ്പഴത്തേെ ഫ്ലഷ് ഒക്കെ ഒറ്റ അടി അടിച്ചു വിടാ ചുമ്മാ പാസ് യ്യാൻ പോയ പോലും ഫ്ലഷ് അങ് അടിച്ചുൂടും ഞാൻ പറ അങ്ങനെ വരുമ്പോ കപ്പില് ഒരു കപ്പ് വെള്ളം ഊറ്റാവുള്ള എന്ന് പറഞ്ഞാ കേൾക്കത്തില്ല ഫ്ലഷ്ടിച്ചട്ട് അവർ ഇറങ്ങിപ്പോരും
ആഹ്
ഉം പോരും ഒരുപാട് വെള്ളം ആവൂല്ലേ
ആഹ് ആ ആഹ് അപ്പൊ നല്ലോം വെള്ള ചെലവ് വരും
നല്ല വെള്ളച്ചെലവ് വരും അതല്ല വെളിൽ പോയി എന്തേലും ചെയ്തിട്ട് ഉം എന്തോ ആ അതെ അതെ അതിലാവുമ്പോ അത്യാവശ്യം നല്ല വെള്ളം
ആഹ് നല്ലോം വെള്ളം വേണം രണ്ടിന് പോ ണ കുഴപ്പമല്ല ഒന്നന് പോയാലാണ് ഇത്
ആ അതെ അതെ അത് മെത്തിയ ഒഴിക്കുവാണങ്കിൽ കുഴപ്പമില്ല ബക്കറ്റിലാ കപ്പിൽ മത്തി ഒഴിക്കാ കുഴപ്പമില്ല ഇത് അങ്ങനെ ചെയ്യത്തില്ല ഇവര്ക്ലഷ് തിരിച്ചുവിടും
പിന്നെ ആ എടുത്തുള്ള വീട്ടില് ഓൾക്ക് മക്കളെ എടുത്തുള്ള വീട്ടില് ആരാ അച്ഛനും അമ്മയുമാണ്. മക്കളെ ഇല്ലാത്തോണ്ടാ.
ഇല്ല ഇല്ല വല്ല്യ മക്കളാ അവരെ കല്യാണയൊക്കെ കഴിച്ച് അവര് വേറെ താമസിക്കുവാ. ഉം ആ ഏർ ഒരു പെണ്ണും ഒരാണും അവര് വേ പുറത്ത ആ ചെറ ടെ വൈഫും മ മക്കളും പൊറത്ത ഇസ്രയേലില് ജോലി ചെയ്യുന്നു.
ഉം ഇവിടെ ഈ അമ്മയും അ
ആയിയും അമ്മയും അച്ഛനും മാത്രേള്ളു. പക്ഷെ ഓര് ഇച്ചിരി പ്രായമുള്ളവരാണേലും അവർക്ക് ആരോഗ്യ പ്ര ശനങ്ങളൊന്നുമില്ലേ അതുകൊണ്ട് ഒറ്റക്ക് താമസിച്ച് കുഴപ്പമില്ല പിന്നെ ഇവർക്ക് സഹായത്തിന് ഒരു ആയ വരും ഇട ക്ക് തൂത്തുവാരി ഇടാനായിട്ടും അവർക്ക് അതിന്റെ ആവശ്യമില്ല എങ്കിൽ പോലും മക്കള് അങ്ങനെ ഏർപ്പാട് ആക്കിയേക്കുന്നാ.
പിന്നെ ഭക്ഷണം ഉണ്ടാക്കുവോ.
ആ അവര്ന്നെ ഉണ്ടായിക്കോളും ഉം. ഞാൻ മുല്ലശ്ശേരി പ്രായൊള്ളവരാണെങ്കിൽ പോലും. വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല വയ്യാഴികയോ നല്ല ആരോഗ്യവായിട്ട് നടക്കുന്ന ആൾക്കാര.
ആഹ് മക്ള് വിള് ക്കുല്ലെന്നും
മക്കള് വിളിക്കും അവരെന്നും വിളിക്കും പിന്നെ മ് മകള് ഇവിടെ അടുത്താ താമസിക്കുന്നേ അത് ആഴ്ചയിൽ ഒന്ന് വരും വന്നന്വേഷിക്കും ഹോസ്പിറ്റലിലൊക്കെ പോണോങ്കിൽ പുള്ളിക്കാരി വന്ന് കൊണ്ടുപോകും ഉം കൊഴ്. പോന്നിട്ട് നല്ലായിട്ടിരിക്ന്ന .
ആഹ് മകൾക്ക് കുട്ടികളുണ്ടോ ഹസ്ബൻഡക്കെ ആഹ് അമ്മന്റെ .
അതെ അതെ അതെ അതെ.
പിന്നെന്താ നല്ലെ രാവിലന്നെ വെച്ചച്ചെക്ക കൊറഞ്ഞ് കണക്കാക്കി വെക് ക്കൊള്ളൂ അവ രാത്രിയാവുമ്പുത്തിന് തീരും. പിറ്റെന്ന്ക്ക് എല്ലാതുവാക്കി ബാക് ക്കിണ്ടാവൂല.
ആ അതെലേ?
ഇന്ന് കുട്ട്യേക്ക് സ്കൂളായ അവധി ഒയിവല്ലേ? ശനി ഇവടെ അവധിയാണ്.
ആഹ് ആ ഇവിടെയു അതെ. ഇന്നവധിയാരുന്നു പക്ഷെ ഇവക്കിന്ന് എക്സ് എസ് പി സിയുടെ ഒരു ക്ലാസുണ്ടായിരുന്നേ.
ആഹ്
ആ അതിന് പോയിട്ട് പന്ത്രണ്ടുമണിയായപ് ഇപ്പളാ വന്നത് ഉം എട്ടില്.
ആഹ്
ഉം
വെല്ല്യ മോളല്ലേ എട്ടില്?
ആ വെല്ല്യ മോളേട്ടില്. ചെറിയ മോക്ക് രണ്ട് വയസ്സേ ആയിട്ടുള്ളു ഉം.
ക്കളല്ലേ ഒള്ളൂ?
ആ രണ്ടു പേരേ ഒള്ളൂ. എന്നാ ശെ ശെരി ആയിക്കോട്ടെ.
ആ ആയിക്കോട്ടെ.